ആഹ എന്തെക്കെയുണ്ട് വിശേഷം
താ നല്ല വിശേഷം സുഖായിരിക്കുണു മഴയെക്കെല്ലേ
ഓ മഴയാണ്
ഉം ഉ ഉ
തിരുമ്പി ഒന്ന് ഒണങ്ങീട്ട് തന്നെല്ലാം ഉം ചായുടി കഴിഞ്ഞു
മിഷൃനില്ലേ വീട്ടില്
ഓ മിഷ്യണ്ട്
അതില് വലീക്കല്ല്ഇല്ലേ
ആഹ് അലോ എന്ന വലിച്ച് പിന്നെ നമ്മള് പിന്നെ വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയിൽ തട്ടിച്ചു ഇലല്ലോ
ഞങ്ങള് ഞാന് എന്താ വെച്ചാ എന്താ അത്യാവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ രാത്രി കിടക്കുമ്പോ എന്റെ റൂമിൽ ഫാനിന്റെ ചെവിട്ടില്കൊണ്ടിടും അപ്പൊ നേങ്ങ ആ യൂണിഫോം കാര്ക്കെ അങ്ങനെ ശരിയായി
ഉം ഇവിടെ ഉമ്മൻറ്റ റൂമില് ഞങ്ങളെ റൂമില് കൊറ നെരത്തിക്കൊണ്ട് ഇടും അങ്ങനെ
ആഹ് ഫാൻ എല്ലുംക്കോള ഇടുല്ലോ അ എന്ത് മഴ ആണെങ്കിലും ഫാനില്ലാതെ കഴിയില്ലല്ലോ
ഇല്ലല്ല വേ വേണം
ആഹ് എന്തൊക്കെയ വർത്താന അങ്ങോട്ട് ചായ കുടിച്ച് ഞാൻ നാലുമണിക്ക് ആഹ് ഇല്ല ഞാൻ കുടിക്കല്ഇല്ല എല്ലാ ഞാൻ മധുരം ഷുഗർ കട്ടാണ് അപ്പൊ പാലുണ്ടെ മാത്രമേ കുടിക്കുള്ളൂ എല്ലാ കൂട ഇങ്ങനെ ചാ
ഏ പാല് വന്ന് സ്വന്തക്ക മധുരഇടാതെ
ആ മധുരടാതെ കുടിക്കും കട്ടനാകുമ്പോ മധുരടാതെ ഏ ഷുഗർ ഇണ്ടായത് കൊണ്ടല്ല ഒന്ന് വെയ്റ്റ് ലോസിന് വേണ്ടീട്ട്
ആഹ് ആഹ്
ഉം
എന്നിട്ട് കൊറയുന്നുണ്ടോ അങ്ങനെ
ആഹ് നല്ല മാറ്റം തന്നെയാണ് നമ്മള് പറഞ്ഞ ഷുഗർ കട്ട് കൊണ്ടും കാര്യമില്ല വർക്കണം ഉം ആഹ് ആഹ് ഉച്ചക്ക് വർ അത്ര ചോറ് കഴിക്കുള്ളൂ രാത്രി കഴിക്കൂല
രാത്രി പിന്നെ എന്താ കയിക്കല്
രാത്രി ചെലപ്പം എന്തെങ്കിലും എന്താ സ്നാക്സ്ക്കെ ഉണ്ടെങ്കി അത് കഴിക്കൂം ല്ലാംഎന്നുണ്ടെങ്കി ഒന്നുംല്ല കഴിക്കൂല്ല ചിലപ്പോ നാല് മണിക്ക് ചായ കുടിച്ച അവന് വല വിശപ്പ്ഉണ്ടാവില്ല അല്ലാത്തപ്പഴേ ഉള്ളൂ രാത്രിയാകുമ്പോത്തേന് വിശപ്പ് വരും
ആഹ് ആഹ് നാലുമണി അപ്പൊ ചായക്കെന്താ കടികുട്ടൂക
അത് കടി നിർബന്തൊന്നുല്ല ചായ മാത്രം ഇത്രം കുടിച്ചാൽ മതി പിന്നെ വെള്ളം ഇഷ്ടംപലെ കുടിക്കും
ആഹ് ആഹ്
ഉം വെള്ളം കുടിക്കുമ്പോഴും പിന്നെ അങ്ങനെ അപ്പം അങ്ങനെ വിഷപ്പും ദാഹവും അറിയില്ലല്ലോ
ഏ ഏ പിന്നെ മഴയാവുമ്പോ മൂത്രയ്ക്ക് അങ്ങനെും മു
അതാണ് എപ്പഴും ബാത്റൂമ് പോണം
ആഹ് മയകുമ്പോല് പ്രത്യേകിച്ച് മറ്റ് വേനല് ആകുമ്പോ നമ്മൾ കൊറേ വിയർപ്പും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവും
എനിക്ക് വേനല് ആണെങ്കിലും വെള്ളം ഇങ്ങനെ മൂന്ന് മൂന്നര ലിറ്ററൊക്കെ കുടിക്കണോണ്ടേ വേനലണെങ്കീലും ഒഴിക്കാണ്ടും എപ്പഴും മുത്രം ഒയ്ക്കണം നടക്കണം പക്ഷെ എന്താ വച്ചാല് വെശപ്പ് കുറയും വെള്ളം കുടിച്ചാ അപ്പൊ അത് വിചാരിച്ച് ഞാൻ നല്ലോണം വെള്ളം കുടിക്കും
ആഹ് ആഹ്
ഇപ്പൊ വെള്ളം കുടിക്കാൻ തോന്നണില്ല അതാപ്പ ഉള്ള വിഷയം മഴ ആയാ അമക്ക് തോന്നൂല രാവിലെ ക്കെ ഞാന് ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിക്കു രാവിലെ ഫസ്റ്റ് വെറും വയറ്റില് ഒരു കപ്പ് വെള്ളം കുടിക്കും പിന്നെയാണ് ഞാൻ എന്തേലുക്കെ കഴിക്കുള്ളൂ ഉം നോക്ക ആഹ ഞങ്ങള് ഏ എന്നും അതാ അവിടെ തിളപ്പിച്ചിട്ട് ഏ ചൂടാറിയിട്ട് മംഗലത്തില് ഒഴിച്ചെക്കും അടാ ഇന്നാണേ ഞങ്ങൾ വെള്ളം കുടിക്കം തണുത്ത വെള്ളം കിട്ടും അപ്പൊ നമക്ക് തിളപ്പച്ച് മറ്റെ ത തിളപ്പിച്ച വെള്ളാകുബം പിന്നെ വേറൊരു ചൊവ കാറ് അപ്പൊ ഇതിലാ കുടിക്കും ആ ആ കൂ യാ ഇല്ലവ ആ അതെ ഇത് കുജ അല്ലാതൊരു വലിയ മംഗലാണ് അയിക്കുഴിച്ച് ഞങ്ങള് രണ്ടു മൂന്നും കൊടുത്ത് ആ നല്ലതാണ് ണുപ്പാണ് ച്ച് വെച്ചിട്ടാ അങ്ങനെ ഞങ്ങളെല്ലാരുല്ലാത്ത വെള്ള കുടിക്ക ഒന്നാമത് നല്ലതാ ത്തരം മംഗാലത്തിലെ വെള്ളം കുടിക്കണത് നമുക്ക് അസിഡിറ്റി ഒക്കെ കുറയും എന്നൊക്കെ പറയും
ആഹ ആഹ ക്കെയാണ് തറപ്പിച്ചേക്കര
ആഹ ഇവിടെ എല്ലാരും എന്താ തെളപ്പിച്ചാതെ വെള്ളം ആരും കുടിക്കൂല ഉ നല്ലോ വേണം അതാണ് വിറകിനല്ല ചെലവ്
പിന്നെ ഇക്കാക്ക് പണി
പിന്നെ ആനയും നല്ലവും കുടിക്കും നാത്തുനും നല്ലവും കുടിക്കും ഞങ്ങള് രണ്ടാളു പൊന മൂന്നര ലിറ്റർ വെള്ളം ഒരു ദിവസം ടാർഗറ്റാണ് അപ്പൊ എങ്ങനെ ഉണ്ടുവു ക്കെ ഉണ്ടാക്കുന്ന തന്ന വേണം അത്യാവിശ്യം നല്ല വെള്ളം മ് ഇപ്പം നറെയെ വെള്ളം തളപ്പിച്ചിട്ട് കാണിണ്ണില്ല അറുമമ്മോ
ആഹ് അതെ ഇവട യെന്നെനെ ആയി ഇക്കാക്ക് പണി ക്കുമ്പോ രണ്ട് ലിറ്ററിന്റെ കുപ്പി നറച്ചു വെള്ളം വേണം
ആഹ്
അപ്പോം കൊണ്ടുപോവും പിന്നെ മക്കക്ക് വേണം വേണ്ടാ കൊണ്ടുപോവം വേണം
ഇങ്ങനെണ് ചെലവ് എങ്കി ഗ്യാസിലാണ് ചെലവ് വെറകിനാണ്
ആ അതെ ഇവടെ വിറകന്നെ വിറകും ഗ്യാസും ഒക്കെ കണക്കന്നെ
ആ ഇപ്പൊ എല്ലാത്തിനും വെലയാണല്ലോ ഉം
ഞങ്ങക്ക് പിന്നെ ഇവിടെ കൊഞ്ചാൻ മ് തെങ്ങും തോട്ടം ഒക്കെ ണ്ടുട്ടോ മട്ടലും അതൊക്കെ കൊഞ്ചാൻ തോട്ടം ഉണ്ട് കൊണ്ട പിന്നെങ്ങനെ തലച്ചോട്ച്ചാണ്ട് ഇങ്ങനെ ആഏ
ഉം പിന്നെ ഉമ്മാന്റെ വീട്ടുന്നതേ പോലെ അ ഏ മ് എ യ് മ് തെങ്ങുതോപ്പണ്ട് അവിടുന്ന് അങ്ങനെ കൊറെ പട്ടയും ചകിരിയും അങ്ങനെ കൊറെേ എ യ് കൊണ്ടുരും അങ്ങനെ ചകിരിക്കെ ഉണ്ടായേ പിന്നെ കുറെ വിറകിന്
ആക്കാണ് ഉം ഇവിടെ മൂത്താപ്പന്റെ മോനുണ്ട് തില് തെങ്ങുന്തോപ്പിയയില് പോയാല് ഞങ്ങളിങ്ങനെ കൊണ്ടർ ലാണ് ഞാ ഒ ആദ്യ മ്മ പോയി ഉണ്ടാക്കിടും പിന്നെ ഞാനും മ്മീ കൂടി പോയി തലയില് വെച്ച
ആഹ എനി എനിക്ക് ആ പണിയാണ് ദേഷ്യം ഈ മ് വീട്ടകെത്തിക്കണ പണി തുമ്മാറിങ്‌ വെറുതെ വെ വെള്ളം വെ തിളപ്പിക്കക അത് ചോറ് വെക്ക അതൊക്കെ നടക്കണമങ്കി ങ്കി കൊറച്ചൊക്കെ മെരങ്ങണ്ടി ഇരുന്നൊക്കെ പറഞ്ഞ് ചിത്താടി നമ്മ അടിച്ചിപോമ്പോ ഉം
അതെ ഔ ഓ ഉണ്ടോ ഒക്കെ സ്കൂളിട്ട ഒന്ന് ചായ കുടിച്ചു ഞങ്ങള് ട്ടേ പാട്ടപ്പുളണ്ടാക്കിയെച്ചിനി അപ്പൊ ഞാന് ഇപ്പ എടുത്താണ്ട് അടുപ്പത്ത് വെച്ചീനി കൊറച്ച്
ആ
അപ്പൊ തൂമിച്ചൊക്കെ വെച്ച് മീൻകറിയും ഒക്കെ ഉണ്ടായിനു പോച്ചു തോന്ന് അപ്പാത്
ക്ക് അങ്ങനെ പൂളന്റെ കൂട്ടാന് അതേപോലെന്തെയിലൊക്കെ ചൂടുള്ള കഴിക്കാൻ ഭയങ്കര പുതിയതെ എക്രേവിങ്സ് വരും ഏ ഇറച്ചിയും പുളിയും ഞാൻ ഉണ്ട് ഉമ്മാനോട് ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞിട്ടുള്ളൂ ഉച്ചതിരിഞ്ഞാന് നീ നാല് മണിയൊക്കെ ആവും രാത്രിയാ ഇൻക്ക് പേടിയ കഴിക്കാന് പിന്നേം കഴിക്കൂല ഞാൻ പറയ എന്തെ കെ കഴിക്കാൻ പൂതിയാ ഇറച്ചി പുളിയൊക്കെ കഴിക്കാൻ തോന്നക്കെ പറഞ്ഞണ്ട് ഉമ്മാക്കിവിടെ ഷുഗറാണ് അപ്പൊ ഉമ്മാക്ക് മധുരം പറ്റൂല അപ്പൊ ഉമ്മാ റിം ഇൻക്ക് പായസം കുടി കാനാ പൂതി ആ ആ ഷുഗറന്നെ മരുന്ന് കുടിച് ക്ണ് ഞാൻ പായസം കുടിപ്പിച്ചാ പറയും ഞാനപ്പം
ആ ഷുഗറിനൊന്നും പായസം പറ്റൂല്ല.
ഇല്ലല്ലോ
പായസത്തിന് നല്ല മധുരല്ലേ
ആഹ പക്ഷെ മ മഴയാവുമ്പോ അങ്ങനെയൊക്കെ എന്തെലും ഇഷ്ടം
ശർക്കര ഇട്ട പായസം പറ്റൊ ഷുഗറ്ന്?
ഇല്ല ശർക്കരയും പറ്റൂല ഉം ഷുഗറിന് ഒരുവിധം ഫ്രൂട്ട്സും കൂടീം പറ്റൂല ഓറഞ്ച് പിന്നെ പേരക്ക. മൂസമ്പി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സളൊക്കെ പറ്റുള്ളൂ ഉം മധുരള്ള ഫ്രൂട് പാടെ മാങ്ങാ ചക്ക ഒന്നും കഴിക്കാൻ പറ്റൂല നൽ മ മധുര ഷുഗർ ഉള്ളവർക്ക് ആ ഇല്ല എല്ലൊന്നും പറ്റൂല ഷുഗരാർക്ക് പറ്റുന്ന ഫ്രൂട്സ് കഴിക്കാ. അതും ഒര ലിമിറ്റ് വെച്ച്
ആ കക്കരിക്കൊക്കെ കഴിച്ചേക്കാരല്ലേ?
കാക്കിരിക്കൊക്കെ കഴിക്കാ ഞങ്ങള് ഇവടെ എപ്പളും ഇണ്ടാവും കാക്കരിക്ക ഞങ്ങളൊക്കെ ഡൈറ്റയ്യെണോരായത്ത് കക്കരിക്ക ഉണ്ടാവും എപ്പളും.
അ ആ
ഉം
ഷുഗറിന് ഗുളിക ഹോസ്പിറ്റല്ന്ന് വാങ്ങലോ അതോ?
ആ ഉം ആ ഹോസ്പിറ്റല ഡോക്ടറെ കാണിച്ചണ്ട് അങ്ങനെ വാങ്ങിക്കും ഒരു മാസം ഒരു മാസംമാക്കെ അത്യാവശ്യണ്ട് ഷുഗർ പക്ഷെ ഫുഡ് കണ്ടട്രോളെയ്യാൻ ചോറ് ഒഴിവാക്കാൻ വയ്യ ഫുഡ് കണ്ടോളെയ്യാനോട്ട് വെയ്യേം ഉം
മക്കളൊക്കെ?
മക്കളൊക്കെ അതാ അവിടെ കളിച്ചോണ്ട് നടക്ക്ണ്
ഏ നിങ്ങള് ഹസ്ബൻറിന്റെ വീട്ടിലല്ലേ?
അല്ല ഞാൻ ഇന്റെ വീട്ടില ഹസ്ബൻറ് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോ പോയപ്പോ ങ് മൂന്ന് രണ്ടു മാസത്തോളം ഞങ്ങള അവിടെയ്ന്നു പിന്നെ വീട്ടില് നിന്നിട്ടുണ്ടായില്ല ഹസ്ബന്റ് പോയോടനെ ഞാ ങ്ങട്ട് പോന്നു.
ഏ നിക്ക് സ്വന്തം വീടക്കെ ഉണ്ടോ അവിടെ?
ഇല്ലല്ല ഞാനും അവിടെ ഹസ് സ്ബന്റെ വീട്ടില് ഇ അമ്മ രണ്ട് അനിയന്മാര് ഹസ്ബൻഡ് എ അനിയന്മാരെ വൈഫ്. ക്കണ്ട്. അപ്പൊ കൊറച്ച് ദിവസം ഇവിടെനി കെട്ടിയാണ് അല്ലല്ല സ്ഥിരംനിക്കൂലാ ഞ്ഞ് ഇപ്പൊ വിളിയ ഇന്നലൊക്കെ വിളിച്ച് ഇമ്മ വിളിച്ചപ്പോ വരാനായില്ലേ ന്നൊക്കെ ചോദിക്ക്ണ്ണ്ട്. കൊറച്ചീസുകൂടി കയ്യട്ടെ ഇങ്ങട്ട് വരാർനിക്കാണ് നമ്മളെ സ്വന്തം വീട്ട്ന്ന് ആർക്കും പോവാ തോന്നൂ ല്ലല്ലേ ഇവിടുന്ന് പറഞ്ഞയക്കാ
ആ ആ വ വണ്ടി ഇണ്ടാവൂല്ലേ?
രണ്ട് രണ്ടോട്ന്നും പറഞ്ഞേക്കാരാണ് ആ സ്കൂളാണ്ട് ഇന്ന കൂടെ സെന്റർലാണ്.
അങ്ങനവുമ്പോ സുഖാണില്ലേ?
ആ ഞാനാത് വിചാരിച്ചിട്ടന്നെ അവിടെ ചേർത്തത്
ആഹ് അങ്ങനെ എന്നിൻ്റെ അനിയത്തി അങ്ങെന്നെ ളുമദ്യപലി ചേർത്തി അങ്ങനെയന്നെ
ആ എന്താ വച്ചാലേ എന്താ ഹസ്ബൻഡും മാരുംഇല്ലാതെ ഫുൾ ടൈമ്ഹസ്ബൻഡന്റെ വീട്ടിൽ നിക്ക ണത്‌ന്തായാലും നടക്കൂല അപ്പൊ നമ്മക്ക് ന്താ അവിടെ ഒരു മാസം ആരെങ്കിലും ഒരു ഇരുപത്തി രണ്ട് ദിവസീക്കെ നിക്കുമ്പോ ഞാനതേപോലെ ഇവടീം നിക്കും ഇവടീഇരുത് രണ്ടീസം ന്നുക്
ആ അതെ എന്റനിയത്തിത്തങ്ങനെന്നെന്നോള് ചെറി യാനീത്തിയാങ്ങനന്നെ നോള് പറഞ്ഞാല് ഒൽക്ക്തറവാട്ടിലേക്ക് നോളൊ കെട്ടിച്ചു കൊണ്ടയ്നത് ഒണ്ടയാട് പിന്നെ ഓല് ഓല മൂത്തച്ഛണ്ട്‌യ്ന് കല്യാണം കഴിച്ചിട്ടൊന്നുല്ല അയിന്ങ്ങട്ട് കല്യാണം കഴിച്ചിട്ട് പെണ്ണുങ്ങളൊന്നും ഒപ്പൊം നിക്കൂല അങ്ങനത്തെര് അസുഖള്ള ഒരാളാണ് അപ്പൊ ആയില് അങ്ങനെനോഅയാൾക്ക് ഒരു ഉസ്താദ്അയാക്ക് നിക്കുണോട്ത്ത്ന്ന്എല്ലാരും കൂടി കൂടി ഒരു വീട്ഇട്ത്ത്ടുത്തീനു ആ വീട്ട്ക്ക് അമ് ഇവളമ്മീ അമ്മോശാക്കി അമ്മ്മായിമ്മ ക്കെ അയ്ക്പോയി അപ്പൊ ഇവളീംകൊണ്ടണ്ടേയ്
ആ
ഇപ്പ മറ്റേ തറവാട് പരേൽ ആരും നിക്കതന്നാണ്ട് അത്പ പൊളിഞ്ഞ്ഞ് പിന്നെ ഓനാണ് ഇവടെ ല്ലാണ് ഓന് വിദേശത്തത്താണ് അപ്പ പിന്നെ അങ്ങനെയായാല്‌പിന്നെ ഇതേപോലെന്നെ
ഓള്‌വടെ ആപ് ആ കൊറച്ചീസവടെ നിക്കും പിന്നെവിടെ നിക്കും അങ്ങ മരത്തോളളില്ലഞ് ഞങ്ങള്ന്നാല്
അല്ലേലും നമ്മളഹസ്ബൻറ് നാട്ടിലില്ലന്നുണ്ടെങ്കിൽ ഞമ്മക്ക് എവിടെ നിക്കാൻ താല്പര്യം അവടെ നിക്ക
ഞ്ഞാ അതെ
ആഹ് ആ അല്ല അപ്പ നമ്മള ആർക്കും വേണ്ടി അവിടെ നിക്കണ
അതേപോലെ അംഗൻവാടീല്ഇവടെ ന്റെ വീട്ടില് ചേർത്തീന് ഇപ്പോള് കു ട്ട്യാളൊക്കെ അ ത് മജിമല് കൊണ്ടെയിചേർത്തിട്ട്പ്പൊ ബസ്സിലാവുമ്പോക്കെവിടിം ഇവടിം നിക്കാ സുഖമായിട്ടെയ്
ആ ആ
അതിനിടയിൽ പൂച്ച മാന്തിയാണ്ടൊക്കെ ഇവിടെപെരെയിലെന്നു ജച്ചന് അട്ച്ചാ വേണ്ടി ഇങ്ങനെ ആട്ടുങ്ങോട്ട് കൊണ്ടുടക്കല് ഇന്ന അയികൊട്ടെ പിന്നെ വിലിക്കാ
ആ ഓക്കേ ഓക്കെ